ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് നല്ല വർത്താനം എന്താ കുട്ടികളൊക്കെ പോയി ഒഴിഞ്ഞിരിക്ക? വലുത് മദ്രസക്ക് പോയി ഓന് രാത്രിയാണ് മദ്രസെയ്‌ ഉം എത്രളാ?
രണ്ടുട്ടിയാള് വൽദാൺകുട്ടി മദ്റസില് നാലിൽ ചെറുത് പെൺകുട്ടി രണ്ടു വയസ്സായിട്ടുള്ളു നിങ്ങക്കോ നിങ്ങൾക്കാര
ക്കാരാ? രണ്ടാള്
രണ്ടാളോ ഉം എന്തൊക്കെ ചെയ്യ്ണെ?
ഒരാളങ്ങനവാടീല ഒരാള് കെ ജി യാ
ആഹ് ചെറിയ കുട്ടിയാളാല്ലേ ങ്ങളെവിടെയാ സ്ഥലം
ഞങ്ങള് മഞ്ചേരി
മഞ്ചേരി
ങ്ങളെവടെ? ആനക്കയം
ആ എന്തൊക്കെയ ന്നട്ട് ഹ കുട്ടികളപ്പ എന്ത് ചെയ്യണ്?
വടെ നാട്ടില്ണ്ട്പ്പ
ആ ലീവ്നന്നാ?
ആ
ആ
നിങ്ങളതോ?
ഇഞ്ചതവിടേണ് വിദേശത്താണ്
ഉം ആറു മാസായി ക്ക് ണ് ആ
ഉം
വീട്ട്ലാരൊക്കെയള്ളേ ഉം ട്ടില് ഞങ്ങളും പിന്നെ മ്മിപ്പിണ്ട്
അ ആ
മ്മ് ങ്ങളൊ ഒറ്റക്ക?
അല്ല ഞ ന്റെ മൂത്തച്ചിണ്ട്‌ ഉം മൂത്തച്ചി ഞങ്ങളുണ്ട് ഒരെളച്ചിണ്ട് ഓള് വേറെ പോയി
ഏ പ്പാറു മാസായി കുടിര്ന്നിട്ട് ഇളച്ചിയാ പോയത്?
ആളച്ചിയാ പോയത് ഓലക്കൊണ്ട് കഴിഞ്ഞപ്പോലണ് കെയറ്റി
ഉം
ഇന്ഷാഅല്ലാഹ് ഞ്ഞിപ്പോ മൂത്തച്ചിക്ക് പെരപ്പണി തൊടങ്ങണ്ട്
ഉം
ഇപ്പൊ മഴായിട്ട്ങ്ങനെ
ങ്ങനെ
സ്റ്റോപ്പ് ചെയ്ത് വെച്ച്ക്കാണ് ആ നിർത്താനേ മഴയായി വണ്ടിയാളൊന്നർങ്ങായ്ട്ട് അങ്ങനയ്ട്ട് വെച്ചിട്ട് പോ പോയി ഇന്ശാല്ലാഹ് വടിം പെര ഞങ്ങളെ പെരൊക്കെ പൊളിച്ചിട്ട് ഇവിടെ കയറ്റണം
ച്ചിട്ട് ഇവിടെ കയറ്റണം
ഉം
പിന്നെ- ഹലോ-
വിടണോ ഹലോ ഹലോ - ഹലോ ഹലോ കേക്കണില്ലേ ആ ഹലോ